ആഹ് ഇല്ലല്ല. നീ ഉറങ്ങിയില്ലായിരുന്നോ.
ആഹ്. ആഹ്. ഇല്ല. ഒറങ്ങിയില്ലായിരുന്നു.
ആഹ്. എന്ത്‌ വരുന്നു പരിപാടി.
ക്കൊറച്ചു നേരം പി എസ് സിയുടെ ഇത് പഠിച്ചോണ്ടിരുന്നു. എക്സാം ഉണ്ട് എല്ലാ ദിവസവും. നാളെ പോണ്ട. അങ്ങനെ അത് പഠിച്ചോണ്ടിരുന്നതാ. പി. എ സി നോക്കുന്നുണ്ടോ.
ഞാന് നോക്കണൊന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എടക്ക് പ്രഗ്നൻറ് ആയ സമയത്ത് ഒരു രണ്ടാഴ്ച പോയി കോഴ്സിന്. പിന്നെ അത് കഴിഞ്ഞപ്പത്തേനും. കോച്ചിങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഡെലിവറി പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട്. ട്രാവലൊക്കെ ക്കൊറച്ച് ക്കൊറച്ചായിരുന്നു.
എവിടായിരുന്നു പോയത്. കരുനാഗപ്പള്ളിയിലൊ.
അല്ല ആഹ്. എടക്കൊളങ്ങര അങ്ങനാണെങ്കി ആഹ് അവിടെ ഗവണ്മെൻറ് ആയിട്ടൊരു കോച്ചിങ്ങ് സെന്റർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആഹ് ടൈമിലായയത് കൊണ്ട് ട്രാവലൊക്കെ ബുദ്ധിമുട്ടായോണ്ട്.
പി എസ് സി മാത്ര ഒള്ളൊ, അതോ എച്ച് സി ഉണ്ടോ.
ഇല്ല. പി എസ് സി ആയിരുന്നു അന്ന് നോക്കിയത്. പിന്നെ ഞാന് സത്യം പറഞ്ഞ രജിസ് ചെയ്തിട്ടൊള്ളു. അല്ലാതെ ഇതുവരെ ഞാൻ എക്സാം ഒന്നും അപ്ലൈ ചെയ്തിട്ടുല്ല എഴുതിയിട്ടൊന്നുല്ല.
ഇനിയിപ്പെ എൽ ഡി ഒക്കെ വരുന്നുണ്ട് കേട്ടൊ. വെറുതെങ്കില് എന്ന് വച്ചാ സമയം കിട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലു ഒക്കെ ഒന്ന് വായിച്ച് നോക്കിട്ട്വ കുഞ്ഞി ഇച്ചിരികൂടെക്കെ ആയെങ്കി ക്ലാസ്സിനൊക്കെ പോയി തൊടങ്ങായിരുന്നല്ലെ.
ഉം പിന്നെ നമക്ക് ഓൺലൈനായിട്ട് വേണമെങ്കി പഠിക്കാ. പക്ഷെ എനിക്ക് തോനുന്നു ഓൺലൈനായിട്ട് പഠിക്കുന്നതിനേക്കാളും നമ്മള് ഡയറക്റ്റ് പോവുന്നതായിരിക്കും ക്കൊറച്ചും കൂടെ എഫക്ട്റ്റീവ്.
കാരണം നമ്മള് എക്സാം എഴുതുമ്പഴേ അവിടെ അവിടെ നമ്മള് ഒന്നും അറിയത്തി ജില്ലല് എല്ലാ മാസവും ടോപ്പിക് എക്സാം ഇണ്ടല്ലോ. ടോപ്പിക് എക്സാം വരുമ്പം നമ്മൾ അത് അങ്ങ് എക്സാമിന് വേണ്ടി നമ്മള് എന്തെങ്കിലും ഒന്ന് നോക്കും. ഇല്ലെങ്കി നമ്മള് ഒന്നും അറിഞ്ഞുകൂടാന്നകിലും കൊറെ കൊസ്റ്റ്യൻ തനിയെങ്കിലും വായിചോക്കും നോക്കുന്നില്ലെ തെറ്റാണ് ഉത്തരം എഴുതുന്നങ്കിലും അപ്പൊ അത്രേം കൊസ് പിന്നെ നമ്മൾക്ക് കിട്ടുന്നില്ലേ വെറുതെ നമ്മള് ഓ- ഓൺലൈനായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ മെനക്കടത്തില്ല ഓഹ് എപ്പോഴെങ്കിലും നോക്കാലോന്ന് വിചരിച്ചിരിക്കും
ഉം ഇത്ത ഇപ്പം എത്ര നാളായിട്ട് നോ-
ഇപ്പം നോക്കാൻ തൊടങ്ങിയതേയുള്ളൂ ഞാൻ അതിന് മുന്നേ പ്രൈവറ്റ് ആയിട്ട് പി എസ് സിയുടെ തന്നെ ഒരു ഓൺലൈൻ ആപ്പിനകത്ത് വർക്ക് ചെയ്തൊണ്ടിരുന്നായിരുന്നു ഓഫ്‌ലൈൻ ആയിട്ട്
ഉം
ഒമ്പത് മണിതോട്ട് അഞ്ചര വരെ ആയിരുന്നു അപ്പ - അപ്പൊ പിന്നെ പിന്നെ അതിന് പോന്നില്ല കാരണം പിന്നെ ആഹ് ഇതേ കണക്ക്‌ വീണ്ടും- ഇത്രയും പഠിച്ചില്ലേ അതുകൊണ്ട് പി എസ് സി തന്നെ നോക്കാംമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ഒന്നും ആയില്ലെങ്കി വീണ്ടും പ്രൈവറ്റ് തന്നെ നോക്കണം
ഉം എന്തുവായിരുന്നു പഠിച്ചേ
പഠിച്ചത് ബി എസ് സി എം എസ് സി ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഉം
ഫീൽഡില് നോക്കിയില്ലേ ജോബ് ഒന്നും വേറെ
കമ്പ്യൂട്ടർ മറ്റേ ഈ ഐ ടി ഫീൽഡ് ഉണ്ടല്ലോ അന്നേരം അത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ- ആഹ് നമ്മള് ഐടി ഫീൽഡ് ആവുമ്പോഴേ ഫാമിലിലൊന്നും അങ്ങനെ- എന്താ ഇഷ്ട്ടവല്ല
ഉം അത് മാത്രല്ല ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലൊള്ള
ഭയങ്കര തലവേദനേയാടാ കാരണം കൺടിൻന്യൂസ് നമ്മുടെ- കണ്ണിനിങ്ങനെങ്ങ് വെള്ളം വന്നോണ്ടേയിരിക്കും നമ്മള് നാലഞ്ച് മണിക്കൂർ ഇതു ഉപയോഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും.
ആഹ്
അങ്ങനൊരു കൊഴപ്പൊണ്ട് പിന്നെ പാചകവൊക്കെ പഠിച്ചാ
പാചകം ആ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാം ജസ് ടിച്ച് അല്ലാതെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പറ്റീല വേറെ നോക്കണം. പിന്നെ ഞാൻ വേറൊരു ഡൗട്ട് ചോയ്ക്കൊണോന്ന് വിചാരിച്ചിരുന്നയാ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പം ഈ ഒരു ടൈമിൽ- കൊടുക്കാനുള്ള ഫുഡിന്റെ കാര്യങ്ങളെ
കുറുക്കൊക്കെയില്ലേ അതിന് എത്ര മാസമായി കുഞ്ഞിന്.
കുഞ്ഞി ഒരു വയസ്സാവാറായി.
ഒരു വയസ്സ് അപ്പൊ ഒരു വയസൊക്കെ ഏഹ് ആറ് മാസം കഴിഞ്ഞപ്പം ഏത്തെക്കെടെ കുറുക്കൊക്കെ കൊടു
ഇല്ല അതൊന്നും ഇതുവരെ ഏത്തക്കേടെ ഒന്നും കൊടുത്തിട്ടില്ല. കുറുക്കായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഏത്തക്ക പുഴുങ്ങിയ- ഇടക്കൊക്കെ കൊടുക്കുവെങ്കിലെ ഉള്ളൂ അല്ലാതെ കുറുക്കായിട്ടൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല.
ഇനി ഇല്ലെ കുവരകം കുവരകൊക്കെയില്ലേ കുവരകം ന നല്ല പോഷക ഗുണം ഉള്ളതാ ഏത്തക്കേക്കാട്ടി ഏത്തക്ക വെയിറ്റ് വെക്കാനാ.
ഏഹ് അതായത് കൂ കുവരകോം - നീ ഉദേശിച്ചേ മറ്റേ റാഗിയാണോ ആഹ്
ആഹ് അത് പക്ഷെ ഈ ധന്യയിലൊക്കെ നല്ല രീതി കഴുകി ഒണക്കി പൊടിച്ച്ന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷ് നമ്മള് വീട്ടില് മേടിച്ച് അത് വെല കൊറവാ വല്ലിയ വെലയില്ല അത് മേടിച്ചിട്ട്- നമ്മള് കഴുകി ഒണക്കി പൊടിച്ചാമതി എന്നിട്ട് കൊറച്ചേരം വെള്ള ഇതിൽ ഇടുമ്പോഴത്തേക്ക് അയ്ന്റെ ആ മട്ട് മൊത്തവെ താഴെ വരും ആഹ് ന് അതെടുത്ത് നമ്മള് പാലിനകത്ത് കുഞ്ഞിന് കുറുക്കി കൊടുക്കണം.
പക്ഷെ പാലൊക്കെ ഇപ്പോഴേ കൊടുക്കാവോ ഒരു വയ് ഇപ്പഴേ-
തേങ്ങാ പാലിലാ നമ്മള് കൊടുക്കേണ്ടെ. ഇപ്പ പാല് കൊടുക്കുമ്പഴ്ത്തേക്കും, കുഞ്ഞിന് കഫക്കെട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തോ ചെയ്യണന്ന്റിയോ? കരിപ്പോട്ടിയില്ലെ. അതിനകത്ത് വേറെ കൊഴപ്പൊന്നുല്ലല്ലോ. ബ്ലഡ് ഉണ്ടാവും.
ഉം
കരിപ്പോട്ടിക്കകത്ത് കുറുക്കി കൊടുക്കണം. പഞ്ചസാര മാക്സിമം ഒഴിവാക്കണം.
ആഹ്. ഞാ അങ്ങനൊന്നും വല്ലാടെ കൊടുക്കത്തില്ല.
ഉം ഒരു മു രണ്ട് വയസ്സ് - - ഒ ഒന്നരയൊക്കെ കഴിഞ് കഴിമ്പം ഒരു വയസൊക്കെ കഴിയുമ്പോ ഇിച്ചിചി ചായയൊക്കെ കുടിക്കണം. തൊടങ്ങും. പക്ഷേ കുറുക്കിലോവർ മധുരം ഇട്ട് കൊടുക്കരുത്.
ഇല്ല ഞാൻ തീരേ ഷുഗർ യൂസീയത്തില്ലാരുന്നു. അങ്ങനെയൊന്നും കൊടുക്കരുതന്ന് ഡോക് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല. എനിക്കും താല്പര്യ ഇല്ല.
ഏഹ് ഇതെന്ന് പറയുന്ന വേസ്റ്റ് ഒരു സാധന ഈ ഷുഗറെന്ന് പറയുന്നത്. പിന്നെ ആഹ് മധുരത്തിന് വേണ്ടി നമ്മള്
പനക്കൽക്കണ്ട യൂസെയ്യാവ്.
അത് നല്ലയാ പനം കൽകണ്ട്. അത് വേണോങ്കിലും പൊടിച്ചി ഇട്ട് കൊടുക്കാം. പക്ഷെ ഈ കുറുക്ക് കാചുന്ന സമയത്ത് അത് ഭയങ്കര പാടല്ലേ പൊടിച്ചിട്ട് കൊടുക്കാൻ കരി പൂട്ടിയില്ലേ. ശർക്കരയല്ല മറ്റേ കറുത്ത കരിപ്പോടി ആഹ് ഇഞ്ച്യാെക്കെ ഇട. അപ്പൊ ആ കരിപ്പോട്ടി ഏ ആണെന്നുണ്ടെങ്കി അലിയിച്ച് വെച്ചിട്ട്ണ്ട്. ഡയറക്ട് ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കി മണ്ണ് കാണും അതിനകത്ത്.
ആഹ്
ആഹ് അലിയിച്ചിട്ട് വേ വേറൊരു കിണ്ണിക്കകത്തിട്ട് ആദ്യ അലിയിച്ച് അത് ഇച്ചിരി മാറ്റി. കൊറച്ചങ്ങെടുത്ത് മാറ്റി വെച്ചേക്ക്ണത്. ഇന്നി ട്ട് ഓരോ തവണയും കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി അതിനകത്ത് ആ വെള്ളവ ആഹ് കുറുക്കിയ സാനം ഒഴിച്ചു കൊടുത്താമതി. കരിപ്പോട്ടിയുടേത്. എന്നിട്ട് കൊടു ആദ്യൊക്കെ കൊടുക്കുമ്പോ ഒരു കുഞ് കിണ്ണിക്കത്ത് ഇച്ചിരി. ചെലപ്പോ രണ്ടോ മൂന്നോ സ്പൂണൊക്കെ കുടിക്കത്തൊള്ളായിരിക്കും.
ഉം.
പിന്നെ നല്ല നെയ്യൊണ്ടെങ്കിലേ പ്യുവർ നെയ്യ്. ആഹ് പ്യുവ നെയ്യ് കൊടുത്താലും നല്ല ബ്രാൻഡ് നോക്കി മേടിച്ചു കൊടുക്കണം.
ആഹ്.
നല്ലായിരിക്കും. പിന്നീയ്യെ ക്കൊക്കെ പണ്ടൊക്കെ എല്ലാരും വീട്ടില് കഴുകി ഒണക്കി പൊടിക്ക്വായിരുന്നു.
അല്ല അത് കൊടുത്താല് കഫക്കെട്ട് വല്ലോം വരോ?
ഏത്തക്ക കൊടുക്കുമ്പോ കുഞ്ഞുങ്ങക്ക് മലം മുറുകും. കൊറച്ചും കൂടെ കഴിയുമ്പഴത്തേക്കും. മനസ്സിലായാ. അപ്പൊ ഭയങ്കര ബുദ്ധിമു ട്ടായിരിക്കും. ആ പക്ഷെ വെയിറ്റ് വെക്കും. പെട്ടെന്ന് വെയിറ്റ് വെക്കും. നല്ലതാ അത്. കണ്ടിന്യൂസ് കുടിക്കത്തൂല്ല പിള്ളാര്. അത് കുവര കാണെങ്കിലും കുടിക്കത്തില്ല. കൊറെ
നമ്മള് ഏത്ത ക്ക നമ്മള് സ്റ്റീം ചെയ്ത് കൊടുക്കുമ്പോ ഇതേപോലത്തെ കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വെരോ?
പുഴുങ്ങി കൊടുക്കുന്ന സമയത്ത് അതിന്റെ അരി എടുത്ത് കളയോ?
ആഹ്. ആഹ്.
ആഹ്. അപ്പം പ്രശ്നം വരത്തില്ല പുഴുങ്ങി കൊടുക്കുമ്പം. അല്ലാതെ ഡയറ ക്റ്റായിട്ട് കഴിക്കത്തില്ലേ. അപ്പഴാ ഈ മോശം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്.
ഉം അപ്പൊ നമ്മളീ ഒണക്കി പൊടിച്ചു കൊടുക്കുമ്പഴും അങ്ങനത്തെ പ്രശ്
അ ഒണക് ക്കി പൊടിച്ച് കൊടുക്കുമ്പഴേടാ ഇതിങ്ങനെ കുറുക്കി കൊടുക്കുമ്പം കുഞ്ഞുങ്ങള് കുടിച്ച് കഴിയുമ്പം ഇങ്ങനെ മുറുക്കം വെരും പോവാനായിട്ട് എന്ത കൊറെ ഇങ്ങനെ ഒന്ന് രണ്ടാഴ്ച്യക്കെ കഴിയുമ്പോ അതും കണ്ടിന്യൂസ് കൊടുക്കുവാണെങ്കിലാണേ ഓ ഒന്നിടവിട്ട് ഒന്നിടവിട്ടൊക്കെ കൊടുക്കാണ് ഒരുസം ഏത്തക്ക് കൊടുത്തിട്ട് ഒരുസം രണ്ടൂസം കഴിഞ്ഞിട്ട് കൂവരക് കൊടുത്ത അങ്ങനെക്കെ എടവിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കി എല്ലാ പോഷ ഷക ഗുണവും ഉള്ളില്
ആഹ് പിന്നെ നമ്മടെ ഈ അരി ചെറുപയറ് കുർ കൊണ്ട്ള്ളതായത് നമ്മടെ അരിയും ചെറുപയറും അല്ല ഹെൽത്തി മിക്സിന്റര്യല്ല നമ്മുടെ അരിയും ചെറുപയറും കൂട്യേ ഇത് പോലെ നമ്മള് പൊടിച്ചിട്ട് വേ വേവിച്ച് നെയ് യ്യും ഒഴിച്ച് ചേർത്ത് കുറുക്കി കൊടുക്കൊ അങ്ങനെന്തെങ്കിലൊണ്ടോ ഞാങ്ങനെ കേട്ടിട്ടുണ്ട്
വീട്ടിലൊക്കെ ഞാൻ പറയ്ന്നത് കേട്ടിട്ടുണ്ട് ഞാനും അരിയും ചെറുപയറു ക്കെ വേവിച്ച എന്തോ ക്ഷെ ഞാൻ കൊട്ത്തിട്ടില്ല പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടുള്ളോരങ്ങനെ കൊടുക്കുവായിരുന്നെന്ന്
ഈ ഹെൽത്തി മിക്സ്ന്ന് പറയുമ്പം ഇപ്പം വേറൊരു ഹെൽത്തി മിക്സ് ഇതേപോലെ വാങ്ങിച്ച് കൊണ്ടുവന്നായിര്ന്നു പക്ഷെ അത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല നമ്മള് ഇതേപോലെ കുഞ്ഞിന് ഇപ്പമ്മള് ഫീഡെയ്യുന്ന ടൈമാണെങ്കില് അമ്മ കുടി ക്കേണ്ട രീതീല് കൊറച്ച് കാര്യങ്ങളൊക്കെ ഒണ്ടായിട്ടുള്ളത് അത് അതെങ്ങനെ നമുക്ക്
റ്റുടി ഹെൽത്ത് മിക്സ് അയ്നാത്തിങ്ങനെ ധാന്യങ്ങളെല്ലാം ഒണ്ട്
അ ഇതിലും ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ചോളുണ്ട് എല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ആഹ് ഉണ്ട് ഉണ്ട് അത് അത് ക്കൊ അത്പ്പ എണീ അത് പക്ഷേ അതെഴുതിയേക്കുന്നത് കുഞ്ഞുങ്ങക്ക് കൊടുക്കുന്ന കാര്യല്ല ഇതേപോലെ ബ്രെസ്റ്റ് ഫീഡിങ്ങാണെങ്കി അമ്മ കുടിച്ചാ മതി ന്നൊക്യാണ് പറഞ്ഞേക്കുന്നെ അപ്പം നമ്മളിതെന്തോ ചെയ്യേണ്ടേ
അത് പക്ഷെ അങ്ങനെ എഴുതിയിട്ടുണ്ടേ ആണെന്നുണ്ടെങ്കില് കഴ്കണ്ട ത് അച് റോസ്റ്റഡായിട്ട് വന്നത് മേടിക്കണം എന്നിട്ട് ആറ് മാസം മുതൽ കൊടു ക്ക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആറു മാസം തൊട്ട് മൂന്ന് വയസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ പോഷകാഹാരംന്നും പർ
അല്ല ഇത് പക്ഷെ കുഞ്ഞിനുള്ളതല്ല ഇതിപ്പോ എനിക്ക് കുടിക്കാനുള്ളതാണ് ചെയ്യണം അതും മൊത്തം അളവുകളൊന്നുല്ല ഈ സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് പൊടിച്ച് കുറുക്കി അങ്ങ് കുടിച്ചാ മതിയോ
പൊടിച്ചിട്ട് ഒരു നനവില്ലാത്ത പാട്ടക്കകതാക്കി വെച്ചിട്ടേ ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് പാലില് നന്നായിട്ട് കുറുക്കി
അതായത് ഈ പറഞ്ഞേക്കുന്ന സാധ പ്രത്യേകിച്ച് അളവൊന്നുല്ല ഈ തന്നിരിക്കുന്നതെല്ലാം കൂടി ഒരുമിച്ചിട്ടങ്
ആഹ് ഇത് പൊടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഒന്ന് രണ്ട് സ്പൂൺ കുറുക്കാനൊക്കെ എടുക്കുന്ന പൊടിയെന്നൊണ്ട് രണ്ട് സ്പൂണൊക്കെ ആവുമ്പം തന്നെ കൊറെ നമ്മള് കൂടുതലും കുടിക്കത്തില്ലല്ലോ കൊറച്ചല്ലേ കുടിക്കത്തൊള്ളു നേർ പ്പിച്ചൊക്കാണെന്നുണ്ടെങ്കി ഒരു സ്പൂൺ പോലും മതി
പിന്നെ ഈ ഞ്ഞവരരിയൊക്കെ നല്ലയാണോ
ആഹ് ഞവ അയ്നാത്ത് ഞവരേ ഒണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വേടിച്ചിട്ടുണ്ട് അത് വടെ ആഹ് അത് ഹെൽ ധന്യേലാ കൂടുതലും ഹെൽത്ത് മിക്സിന്റെ കൊറെ ഇരിക്കുന്നത് ഞാൻ കൺ ട്ടുണ്ട് കൊറെ ധന്യ ഇല്ലേ ധന്യ ധന്യ സൂപ്പർ മാർക്കറ്റ്
അറിയത്തില്ല
ഹ ഇതെൻ സൂപ്പർ മാർക്കറ്റ് പോവാറെ
എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ട്വായിരിക്ക്യും. അല്ലെ.
എല്ലാത്തിലും കിട്ടും. പക്ഷേ ധന്യ സൂപ്പർമാർക്കറ്റില് ഈ കൂടുതലും ഹെൽത്ത് ഇതിന്റെ എടുത്ത് വെക്കുന്നെ. ഹെൽത്ത് മിക്സിന്റെ ഒക്കെ എടുത്ത വെക്കുന്നത് ഉം.
പിന്നെ ഓട്ട്സിന്റെ കുറുക്കൊക്കെ കൊടുക്കാവോ.
ഓട്സ് പൊടിച്ച് നമ്മള് കുടിച്ചാലും പാലുണ്ടാ ആകു ഇന്നാ പറയുന്നത്. നന്നായിട്ട് ഫീഡ് ചെയ്താൽ മതി.
അതിന് കഫ കെ ക്കെട്ടുണ്ടാവൊ.
കഫക്കെട്ട് ട്ട്. ഓട്സിന് കഫക്കെട്ടൊന്നും ഇല്ല. അത് നേർപ്പിച്ചെടുത്താമതി. ഒത്തിരി അങ്ങ് പാൽ ചേർക്കാതെ. വെള്ളത്തിനകത്ത് വേവിച്ചിട്ട് പിന്നെ അത് വെന്ത് വരുമ്പം പൽചോർത്താൽ മതി. അന്നേരം വല്യ വലുതായിട്ടല്ല. കഫക്കെട്ട് അങ്ങനെ വരത്തില്ല. ഓട്ട്സ് കുടിക്കണമെന്നാ ഡോക്ട പറയുന്നെ. ആഹ് ഞാനും കൊടുത്തിട്ടുണ്ട് സെർലാക്ക്.
ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല.
ആ സെർലാക്കിന് ഒരു ആ മറ്റെ ഒരു ബോക്സിനകത്ത് അത് ഫ്ലേവറിലും വെരും. സെർലാക്ക് പിന്നെ.
ഈ ശെരി ഞാം.
ശെരിയടാ ഇന്നാ ശെരി ശെരി എന്നാ.